ആഹ്, കേക്ണ്ടോ?
കേക്കാം, കേക്കാം എന്തു ണ്ട് വിശേഷം?
സുഖം.
പിന്നെ മഴയൊക്കെ, മഴയൊക്കെ മാറിയോ?
മഴ മാറി, നല്ല വെയിലാവിടെ. പ്പ താ വൈകുന്നേരം ആയതൊണ്ട്. പ്പൊ ഒന്ന്ങ്ങനെ മൂടി നിക്കുന്നുണ്ട്.
അപ്പൊ, ഈ വെയിലാവുമ്പോ ഭയങ്കര ചൂടല്ലേ?
ആഹ്, അയ്യോ നല്ല ചൂടാ. അതിലും ബേധം മഴയാന്ന് വിയാരിക്കും. മഴ പെയ്യുമ്പോ കരണ്ട് പോകുമ്പോ വിചാരിക്കും, വെയ്ലാ നല്ല ന്ന്.
ഒരു മഴ പെയ്ത ഉടനെ കറണ്ട് പോവോ?
ആഹ്, ഒരു മഴയ്ച നല്ല ശക്തിയായ മഴയാണെങ്കി, അപ്പ പോവും. ച്ച കൊറേ. അയ്ന്റെ കംപ്ലയിന്റ് വെച്ചാ, പോസ്റ്റ് വീഴുണതും, മരം വീഴുണതും ഒക്കെ ണ്ടാവും. ഇവിടെക്കെ ഫുള്ള്. വല്ല്യ, വല്ല്യ, മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലാ. ഫുള്ളൊരു കാട്ടും പ്രദേശം എന്നൊക്കെ പറയില്ലേ? അങ്ങനെയാ.
ഓഹ്, അപ്പൊ പിന്നെ നമുക്ക് കാറ്റ് വീശി ഒരു എകലചാമ് ലൈൻ മക്ക് വീണാ മതി.
കാര് വരുട്ടോ ന്നട്ട് വല്ല്യ, വല്ല്യ. ചില്ലകളൊക്കെ മുറിച്ച്മാറ്റും. ന്നാലും എന്തെങ്കിലുക്കെ അവിടേം വിടേം വീഴും. ഇപ്പൊ, പിന്നെയിം കുറവാന്ന് ഇന്ക് തോന്നണെ. ആദ്യക്കെ വേം, വേം പോവായിരുന്നു.
എന്തെങ്കിലും നമുക്ക് മഴ പെയ്യുമ്പോ നിസ്സാര കംപ്ലൈന്റ് മതിന്നേ? അപ്പൊ കറണ്ട് പോവും.
ആഹ്, പ്പൊ ചെലപ്പം രണ്ടു ദിവസൊക്കെ ഞങ്ങക്ക് കരണ്ട് കിട്ടാർന്നില്ല. രണ്ടും, മൂന്നും ദിവസൊക്കെ. കറണ്ട് ഇല്ലാണ്ട് ഇടങ്ങേറായി. പിന്നെ കെണറ് മുറ്റത്തള്ളതോണ്ട് സുഖ. കോരി അങ്ങ് കൊണ്ടോകും. പിന്നെ. ഡ്രം എടുത്ത് വെക്കും. വെള്ളം നറയുമ്പോ അതിന്ന് എടുത്ത് ബാത്റൂമി പോകാനും സുഖ.
അതെല്ലേ. ഓ, ഞങ്ങക്ക് വിടെ മഴ പെയ്ത് കഴിഞ്ഞാ, ട്രാൻസ്ഫോർമർ പൊട്ടി പോവും. അത് വൈങ്കര പാടാ, അത് ഒരാശം പൊട്ട കിട്ടി, അവരുടായിപ് കെട്ടി വെച്ചു. പിന്നെ അടുത്ത മഴക്കും ഇതെന്നെ പരിപാടി.
ആഹ്.
ഇപ്പ കുറച്ച് ദിവസായിട്ട് കേക്കുന്നില്ല. മഴ വലിയ ശക്തിയായിട്ട് പെയ്തിട്ടില്ലല്ലോ? അതുകൊണ്ടായിരിക്കാം.
ആഹ ചെലപ്പോ അതായിരിക്കും. അപ്പം അങ്ങനെ പൊട്ടിപ്പോയ തീരേ കറന്റ്‌ ഉണ്ടാവുല്ലലോ
ഇല്ല ഇല്ല ഫുള്ളും പോവും.
ആഹ, അത് വല്ലാത്തരു ഇത് തന്നയാ
അത് അപ്പം നമുക്ക് മൊബൈ ചർജ് ചെയ്യുകാതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ.
ആഹ് ശരിയ പിന്നെ ഉള്ളത് പവർ ബാങ്ക്. വാങ്ങി ചാർജ് ചെയ്ത് വെക്കാ എന്നുള്ളത് മാത്രഒള്ളൂ.
പവർ ബാഗ്ഗ് വാങ്ങി നമ്മൾ ചാർജയ്തിട്ടേ നമക്ക് കറണ്ട് പോകുമ്പോ അതില് ചാർജ് ചെയ്യാം.
ആഹ് അത് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാ ഞങ്ങളങ്ങനെയൊക്കെ ചെയ്യൂ. ഫോണില്ലാണ്ടാ നടക്കൂലല്ലോ?
ഒരെണ്ണം മേടിച്ചു പക്ഷെ അത് കംപ്ലൈന്റ് ആയി പോയി ഇനി അത് മാറി മേടിക്കണം.
ആഹ് ആഹ് ഓൺലൈന് വാങ്ങിയാണോ അല്ലെ അല്ലാണ്ട് വാങ്ങിയതോ?
ഓൺലൈൻല്.
ആഹ് ആമസോണിലൊക്കെ നല്ലതുണ്ട് ഫ്ലിപ്പ്കാർട്ടിലുണ്ട്. എന്റെ ഏട്ടൻ വാങ്ങിട്ട് ഒരു നാലഞ്ച കൊല ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നും ആയിട്ടില്ല
എവിടന്നാ മേടിച്ച
ഫ്ലികാർട്ടന്നോ ആമസോണന്നൊക്കെ വാങ്ങി
അതിന് എത്ര രൂപ യായി
അന്നത്ര ആയിരത്തി എത്രയോ ആയി ഉണ്ട്
അതെ
ഉം പിന്നെ ഓഫർ പ്രൈസും ഉണ്ടായിന അതുകൊണ്ട് കൊറച്ച് കൊറഞ്ഞിട്ടി.
ഓ
ഇന്ന് വില കുറഞ്ഞതാണോ വാങ്ങിയതകൂടിയതോ
ഞങ്ങള് പത്ത് രണ്ടായിരം രൂപ ആയിന്ന് തോന്നണ
ആണോ എന്നിട്ട് കംപ്ലയിന്റ് ആയില്ലേ അത് മാറ്റിിച്ചു കിട്ടൂലേ
ഞങ്ങളത് മേടിച്ച എങ്ങനെയന്ന് വെച്ചാ അതിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാ സാമഗ്രികളും ഉണ്ട് സ്ക്രൂ ഡ്രൈവർ പിന്നെ പ്ലെയർ അങ്ങനത്തെ ഒരു സംഭവം മേടിച്ചക്കണ
ആഹ സെറ്റ് ആയിട്ട് വാങ്ങിയതാ
ഇല്ലെ ആ സെറ്റ് ആയിട്ടാണോ
ആ ഇത് സെറ്റ് ആയിട്ടല്ലോ അത് അല്ലാണ്ട് പവർ ബാങ്ക് മാത്രമേ വാങ്ങിയുള്ളൂ
അതാ നല്ലത് അതാകുമ്പോ നമുക്ക് അത് മാത്രം ഏ എന്തെന്താ ചാർജില ഇട്ടാ മതി
ആഹ ആഹ
ഇതന്ന് വെച്ചാൽ നമ്മളൊരു ഉ എന്താ പറയാ ഹെഡ്ലൈറ്റ് ഉണ്ട് ഏ എമർജൻസി ലൈറ്റ് ഉണ്ടോ അതിൽ തന്നെ
ആ ആ
പിന്നെ അത് നമ്മളിെ രണ്ടാക്കി തുറക്കുമ്പോ അതിന്റെ ഉള്ളില് പ്ലെയർ സ്ക്രൂ ഡ്രൈവറ് നമുക്ക് വേണ്ട എന്തൊക്കെ അഴിക്കാൻ പറ്റുന്നുോ അതിറെ എല്ലാ സാമഗ്രികളും അതിൻള്ളിലുണ്ട്
ആഹ ആഹ
അങ്ങനത്തെൊരു സ സംഭവാ
ഉം ഉപകരമാണെന്നാലും
ഉപകാരമാണ് പക്ഷെ അതെന്തോ കംപ്ലൈന്റ്ണ്ടോ സാധനത്തിൽ അപ്പ ഇനി അത് മാറി മേടിക്കന്ന് പറഞ്ഞി ഇപ്പുണ്ടായിരുന്നു
ആഹ് ആഹ്
അതിനിപ്പം അവര് മാറി കിട്ടോന്നറിയില്ല അവരിഞ്ഞി വല്ല കാരണം പറയോന്ന് അറിയത്തില്ല
ഓൺലൈനിൽ ആകുമ്പോ നമ്മള് അവർക്ക് കംപ്ലൈന്റ് ചെയ്യണം ഇങ്ങനെയാണ് കിട്ടിയത് പറഞ്ഞ് ഫോട്ടോ ട്ടട്ത്തിട്ട് അയച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് അവര് വരും ഞാന് ഓൺ ലൈനിൽ അങ്ങനെ കുറച്ചു സാദനം വാങ്ങിയിരുന്നേ അന്ന് പ്പൊ ഇതില് ഡ്രസ്സില് ഒ കീറല്
ങും
അപ്പൊ അത് ഞാൻ ഫോട്ടോ എടുത്ത് കംപ്ലയിന്റ് കൊടുത്തു രണ്ടു ദിവസം ആയപ്പോഴത്തേക്ക് ഒരുവന്ന് കൊണ്ടുപോയി പിന്നെ ഒരു സൺസ്ക്രീൻ ഓർഡർ ചെയ്തു അത് എത്രാ ഇരുന്നൂ റ്റി അയ്മ്പതോ മുന്നൂറിന്റെ അടുത്ത് പൈസ ഉണ്ട് പക്ഷെ കുഞ്ഞി ച്ചാ ഒരു വെളിച്ചെണ്ണക്കുപ്പി ചെറിയ വെളിച്ചെണ്ണക്കുപ്പി ഇല്ലേ അത്രയും കൂടില്ല അതില് സാധനവുല്ല വെറും കാറ്റ്
ആഹ്
രണ്ട് മൂന്ന് നെക്കലിനത് തീർന്നു ന്നിട്ട് ഞാനത് ഫോട്ടോ അയ അയച്ചു ഒരു പിറ്റ അപ്പ തന്ന കംപ്ളയിന്റ് രജിസ്റ്റർ ആയി പി- പിറ്റേന്ന് ഓര് വാങ്ങിക്കൊണ്ടോയി പൈസ തിരിച്ചു തന്നു നമ്മള അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടു ക്കാ പൈസ തിരിച്ചന്നു
സാധനം കിട്ടിയില്ല
സാധനം വേണെങ്കിൽ ഇമ്മക്ക് മാറ്റി വാങ്ങാം ഞാൻ സാധനം വേണ്ട പൈസ മതിയന്ന് പറഞ്ഞു ഇനി വരുന്നതും അങ്ങനെയാണെങ്കിലോ അറിയാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ പൈസ മതിന്ന് പറഞ്ഞു ഡ്രസ്സിന്റെതും ഇതുപോലെ തന്നെ പൈസ തിരിച്ചു തന്നു പിന്നീമ്പക്ക് പൈസ വേറെ വാങ്ങാലോ ആഹ് ആഹ് അങ്ങനെ ചെയ്താ മതി അ ഇതില് റിട്ടേണുള്ള ഓപ്ഷൻ ഉണ്ടാവും
ഓഫറില്ലേ ഓഫറ്
ആഹ് അതെ ഒഫറിലാണ് ഓരോന്നും കുടുങ്ങി പോവ്വാ
ഓഫറിൽ വരുമ്പോ ഞങ്ങളി സ്പ്രേ ഇല്ലേ
ആഹ്
അഞ്ച് ബോട്ടില് മുന്നൂറു രൂപയ്ക്കൊക്കെ കിട്ടണ ഇരുന്നൂറ രൂപ മുന്നൂറൂപ
ആഹ് ആഹ്
അങ്ങനത്തെ ഞങ്ങൾ മേടിച്ച് സ്പ്രേ അഞ്ചെണ്ണം ഉണ്ടായി ഒറ്റ ഒറ്റ ബോക്സ്
ആഹ് അത് നന്നോ
ആഹ് അത് വന്നു നല്ലതായിരുന്നു
ആഹ് ഞാനു ഞാൻ എന്നോ കൊണ്ട് വിചാരിക്കുന്നു സ്പ്രേ ഒക്കെയൊന്ന് വാങ്ങണോന്ന് ഞാൻ പിന്നെ കൊറേ പെർഫ്യൂമും വാങ്ങിക്കും പല പിന്നെ ഫ്ലേവറുള്ള പെർഫ്യൂം ഉണ്ടാവുമല്ലോ
ആഹ് അത് പെർഫ്യൂമെന്ന് വെച്ചാ
ആഹ് അത് കൈയ്യിൽ ഇട്ടിട്ട് മ്മള് ഒരയ്ക്ക രണ്ട് കൈയ്യും കൊണ്ട് ഉരച്ചാല് നല്ല സ്മെല്ലാ ഇങ്ങനെ ഏഹ് കഴുത്തില് ആഹ് അത്തറല്ല അത്തറിന്റെയും വേറെ ഒന്നിപ്പെറങ്ങിയിട്ടുണ്ട് ഇപ്പോ അതാ വാങ്ങ ചെറിയൊരു ബോട്ടിലാ ബോട്ടിലും അല്ല ഒരു ചെറിയൊരു ഡപ്പി
അതെ
ഇല്ല നല്ല മണമാണ് പല മണുണ്ട് ഇതിന്റെ ഉണ്ട് ചന്ദനത്തിരിയുണ്ട് പിന്നെ റോസ് വാട്ടറിന്റെയുണ്ട് അങ്ങനെ പല സ്മെല്ലുമുണ്ട് ചെല ബാ
ആഹ് ഇത് ഇതൊരു സ്മെല്ലല്ലാട്ടോ ഇത് പല പല സ്മെല്ലുണ്ടായിരുന്നു
ആഹ് ആഹ് അഞ്ച് ബോട്ടില് അഞ്ച് സ്മെല്ലുണ്ടാവും
അപ്പൊ തീർന്നിട്ടില്ല ഞങ്ങക്ക്
ആഹ് ആഹ് നല്ലതാ
പിന്നെ ഞങ്ങള് ഫേയ്സ് വാഷ് ഓർഡർ ചെയ്തു
ആഹ്
മൂന്നെണ്ണം കിട്ടി നല്ല നീളുള്ള നല്ലതായിരുന്നു പത്തിരുന്നൂറു രുപയായി മുന്നൂറു രൂപയെങ്ങാണ്ടായുള്ളൂ
ആഹ് ഫേയ്സ് വാഷ് ഏതാ ഹിമാലയാണോ
ഒരു ബ്ലാക്ക് കളറുള്ള
ചാർക്ക് ചാർക്കോളിന്റെ ഫേയ്സ് വാഷ് അയിരിക്കും എന്നാല്
അത് ജോണോ കൊച്ചാ മേടിച്ചെ
ആഹ് ആഹ് ചർപ്പോളൊക്കെ നല്ലതാ നല്ല മുഖത്തിലുള്ള ചളിയൊക്കെ നല്ലോണം പോയി കിട്ടും
അതെന്താ വില
അത് എത്രാന്നറിയില്ല ഞാന് ഒരു ഇരുന്നൂറുപ്യേന്റെ ഒരു ട്യൂബ് വാങ്ങിയിരുന്നു പണ്ട് നല്ല ഉപയോഗിച്ചീന് പിന്നെ അതിന്റെ തന്നെ ഒരു മാസ്ക്കിണ്ട് നമ്മളിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാ അപ്പൊ മുഖത്തുള്ള കുരുകളൊക്കെ ആഹ് അതന്നെ അതന്നെ ആഹ് കുരുകള് മുഴുവൻ ആ ഇതില് പോരും മാസ്കില് പോരും അതിപ്പോ മുഖം നല്ല വൃത്തിയുണ്ടാവും
അത് യൂസ് ചെയ്തു
അത് നല്ലതാ കുറേയായി വാങ്ങിയിട്ട് ഞാൻ മോളെ പിറന്നാളൊക്കെ അടുപ്പിച്ചിട്ട് ഇടക്കിടക്ക് ചെയ്യായിരുന്നു അപ്പൊ മുഖത്തൊരു വൃ ത്തിയുണ്ടായിരുന്നു
അതേല്ലേ
വാങ്ങണം. പിന്നെ നമ്മള് ഓരോ പരിപാടി ക്ക് പോകുമ്പോ അതൊക്കെയങ്ങു വിട്ടു പോകും.
അതെ അതെ പിന്നെ ഞാൻ ഈ അടുത്ത് എന്തെന്നാ നമ്മള് ചപ്പാത്തികല്ല് ഒരെണ്ണം മേടിച്ചു. ഫ്ലിപ്പ്കാർട്ടിന്ന് പിന്നെ നോൺസ്റ്റിക്കിന്റെ ഒരു പാത്രം മേടിച്ചു
ആഹ്
പിന്നെ മീൻ കത്രിക ഒരെണ്ണം മേടിച്ചു.
മീൻ കത്രിക ആഹ്
പിന്നെ കത്തിരും കത്തിരി മൂന്നെണ്ണം നൂറ്റമ്പത് രൂപ അത് മേടിച്ചു.
കക്കിരി
കത്തി കത്തി
കത്തി ആഹ്
ഉം
പിന്നെ ഇത് വാങ്ങല് ഈ പച്ചക്കറി ഒക്കെ മുറിക്കുന്ന സാധനം വാങ്ങലുണ്ടോ?
ആഹ് അതും മേടിച്ചു ചോപ്പറ്.
ആഹ് അതന്നെ ചോപ്പറ്.
അത് മേടിച്ചു.
ആമ്പം സുഖാണല്ലോ അത്
അത് സവാള എല്ലാം അരിഞ്ഞിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന്
ആഹ് വേഗം ആയി കിട്ടും. ഇവിടെ ഞങ്ങള് രണ്ടെണ്ണം വാങ്ങി. ഒന്ന് വേഗം കേടുവന്നേ. ഒന്ന് ഇപ്പോഴും ഇങ്ങനെ പോകണ്ട് വലുതും ചെറുതും വാങ്ങി ആഹ് പിന്നെ വാങ്ങുമ്പോ നല്ലത് നോക്കി വാങ്ങണം.
കഴിഞ്ഞദിവസം ഞാൻ ലിക്വിഡു മേടിച്ചു തുണി കഴുകുന്ന വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന പത്ത് ലിറ്ററിന്റെ
ആഹ് അതൊക്കെ വാങ്ങലുണ്ട്ല്ലേ?
ഇരുന്നൂറ്റി അമ്പത് രൂപ.
ഏയ് അത്രയേ ആയിട്ടുള്ളു.
പത്ത് ലിറ്റർ ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ അത് മ് ഓരോ പേര് നോക്കിട്ടാണ് ഞാൻ വില കുറഞ്ഞത് മേടിച്ചത് അപ്പൊ അവരിങ്ങോട്ട് കൊണ്ടുവന്നരല്ലാണ് അവര് ഓഫീസി പോയിമേടിക്കേണ്ട വന്ന് പത്ത് ലിറ്റർ അവർ കൊണ്ടുവന്നരില്ലന്ന് പറഞ്ഞു
ആഹ് ശെരിയാ അധികം കനമുള്ളത് കൊണ്ടായിരിക്കും ആഹ്
വെയിറ്റ് കൂടുതലായൊണ്ട് അവർക്കീങ്ങോട്ടക്ക് കൊണ്ടുവരാൻ പറ്റ്
പോസ്റ്റ് ഓഫീസിലേക്കാണോ വരിക?
അല്ല ഞങ്ങൾ ഇതിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ഓഫീസ്.
ആഹ് ഞങ്ങൾക്ക് ഇവിടെ പോസ്റ്റ് ഓഫീസിലേക്ക് എല്ലാം വരും.
ഞങ്ങക്ക് ഫ്ലിപ്പകർട്ട്കാരിട്ട് നേരിട്ട് കൊണ്ടെന്ന് വരുകയാണ് എല്ലാം ഞങ്ങടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നുതരും.
ആഹ് അതന്നെ. ഹോം ഡെലിവറി ആണല്ലോ ഇപ്പോൾ എല്ലും
അതെ അതെ അപ്പ ഈ ഫ്ലിപ്പ്കാർട്ടിന്റെ അവര് പറഞ്ഞു ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് മേടിക്കണമന്ന് പറഞ്ഞു.
ആഹ്
അപ്പ ഞാൻ നോക്കിയപ്പോ ഏതായാലും ഇരുന്നൂറ്റാമ്പത് രൂപയല്ലേ ഉള്ളൂ.
ആഹ് അതന്നെ
അത് മണവും ഗുണൊന്നുല്ല. എന്നാലും കുഴപ്പമൊന്നുല്ല. രണ്ടു വലിയ അഞ്ചു ലിറ്ററിന്റെ കുപ്പി.
ആഹ് അല്ല പതയൊന്നൂല്ല. ചളിയൊക്കെ പോവുണ്ടോ?
പത ഒക്കെ ണ്ട് നമ്മള് വാഷിംഗ് മെഷേനിൽ ഒഴുക്കയ ചെയ്യുന്നത്
ആഹ് ആഹ് ഞങ്ങ ഇടക്ക് അത് വാങ്ങും പിന്നെ ഇടക്ക് സോപ്പും പൊടിയിലേക്ക് തന്നെ പോവും വലിയ പാക്കറ്റ് ഉണ്ടാവ
നല്ലത് സൺലൈറ്റ് ന്റെ സോപ്പ് പൊടിയാ
ആഹ് ഇവിടെ അതെന്നെയാ വാങ്ങല് ആഹ് ചളിയും പോവും നല്ല മണൊണ്ട്
സൺലൈറ്റ് എപ്പോഴും നല്ലത് സൺലൈറ്റിന്റെ ലിക്വിഡ് കിട്ടോ
ലിക്വിഡ് ആണ്ട് ലിക്വിഡ്ണ്ട് ഒരു നീല കളറില്
അതൊന്ന് മേടിക്കണം അതാ ഏറ്റവുംനല്ലസംഭവ അല്ലെങ്കി ടൈഡ് ടൈഡ്ന്നറ്ഞ്ഞ സോപ്പൊടി നല്ലാ
ആഹ് ടൈഡ് ഏരിയൽ ഒക്കെവിടെ വാങ്ങൽണ്ട് ഉജാല ഒക്കെ വങ്ങലുണ്ട് ഉജാല സൊപ്പുംപൊടി ആഹ് ശരി